ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ കേൾക്കുന്നുണ്ട് എന്താ ഫുഡ് കഴിച്ചോ കിടന്നീല്ല
ഇല്ല കിടക്കാനാവുന്നേ ഉള്ളൂ മക്കളൊക്കെ ഇപ്പ നേരം ഉറങ്ങിട്ടോള്ളു
ആഹ ഇവിടെ മക്കളൊക്കെ ഉറങ്ങി
ആണോ ഇവിടെ മക്കള് ഒക്കെ ഉറങ്ങാൻ കുറേ നേരാവും ഒര് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ നടക്കും ഞമ്മളെ വൈത്താലെ നടക്കും നമ്മള് എപ്പളാണോ കിടക്കണെ
ആഹ ഇന്ന് മക്കൾക്ക് മദ്രസ്സ് ഉണ്ട് രാവിലെ
ആഹ് അതെ മദ്രസ്ണ്ട് മോന് മദ്രസ്സ് പോണ്ട് മോള് പിന്നെ ചെറുതാണ് മൂന്ന് വയസായിട്ടൊള്ളു
ആഹ.. ആറേകാലിന് മദ്രസ്സ്‌യുണ്ട് അപ്പ പിന്നെ വേഗം കിടക്കും!
ആഹ.. അതെ.. ആറേകാലിന് നല്ലേ അപ്പൊ ഏത് ക്ലാച്ചില പഠിക്കണേ?
ആഹ.. ഒരാള് ഏഴിലും! ഒരാള് എട്ടിലും!
അയ്ശരി.. ആഹ.. ആഹ! അപ്പൊ.. ആറുമണിക്ക്ഹാ.. ആറാരക്കോ? ആഹ്. ഇരീടായിരിക്കല ചില ദിവസക്ക ടൈം.
ആയിപ്പ്.. ഇപ്പൊ വേഗം നേരം വിളക്കുവല്ലോ!
ങ്ങ.. എങ്ങനെ പോവാ നടന്നിട്ടാ പോവാ?
അല്ല.. ഓലെ ഉപ്പ കൊണ്ടുപോയി ആക്കും!
ആഹ.. ആ.. സമയൊക്കെകുമ്പോ പ്രത്യേകിപ്പ നായ്ക്കളൊക്കെള്ളതാ റ അങ്ങനെ.. ഇപ്പൊ പകല്.. മോന് ഒൻപതരക്കാ മദ്റസട്ട് വിട്ടവരിക ആ സമയംവരെ! ! അരകുമ്പോ റൊട്ടി പോയി നക്കുക ചെയ്യുക അത്രയും നായ്ക്കളാണ് ആ മനുഷന്മാ! ! ആഹ.. വെൽക് വരെ ചെയ്യ വലിയർടെ വരെ മേൽക്ക്പ പിന്നെ കുട്ടികുള്ളത് പറയാണ! ആഹ.. തൊടിയിലോ മുറ്റതോ! ഒക്കെ.. നായ്ക്കളാ.. തന്നെ നായ്ക്കളും കുട്ടികളും തന്നെ ഉള്ളു പിന്നെ എന്തൊക്കെ? എന്താ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കിയിരുന്ന ചോറിനു കറിയൊക്കെ എന്തായിരുന്നു?
ഇന്ന് ഞാൻ ഉപ്പ്മാവ് ഉണ്ടാക്കിയനി ഗോതമ്പത്തി്ന്റെ!
രാത്രിയാോ? രാത്രി ചോറ്ണ്ടാക്കില്ല?
ഉണ്ടാക്കലണ്ട് എന്നും ഉണ്ടാക്കലണ്ട് അപ്പൊ ഇന്ന്.. ചെറിയൊരു പണിൻ്റെ ഉണ്ടയിനു അങ്ങനെ അഞ്ചരായിന് ഉച്ചകത്തെ ഭക്ഷണം കഴിക്കാൻ!
ആഹ. എന്തെ തിരുമിയത് കൊണക്കലായിരുന്നോ പണി?
ഏ
തിരുമ്പിയത് ക്കെ ഒണക്ക ലായിരുന്നോ പണി. ഇന്ന് ഇവിടെയൊക്കെ അതായിരുന്നു. രണ്ട്‌ മൂന്ന് ദിവസത്തിനിട ക്ക് ഇന്നാണല്ലന്ന് വെയില വന്നേ ക്ക്.
അയില് ഉം. അപ്പ അങ്ങനത്തെരോ പണിനില്ലേല് ഇന്ന്. അപ്പൊ പിന്നെ. ചോറത് കഴിക്ക ക്കാ നേരം വൈകി. പിന്നെ ഞാൻ ഉപ്പ് മാവാക്കി ഗോതമ്പത്തിന്റെ.
ആഹ ആഹ. ഈ അംഗൻവാടിയിലക്കെ ഉണ്ടാക്കണ പോലത്തെ. കുക്കറിൽ ഇട്ടിട്ട്.
കുക്കറിലിട്ടില്ല. ഞാൻ ചെറുതെ നു ചെറിയ നുറുക്ക.
ആഹ ആഹ അതിലെങ്ങനെ ഈ സാധാ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ ഉള്ളി ഒക്കെ വാട്ടിട്ടോ?
ആഹ ഞാ ആദ്യം കടുക് പൊട്ടിച്ചിട്ട് ചെറിയുള്ളിയും, വറ്റൽമുളകും, കരിവേപ്പിലയും ഇട്ട്.
ആഹ് സാധാ മറ്റേ ഉപ്പ്മാവ് ഉണ്ടാക്കണ പോലെയൊക്കെ തന്നെയല്ലേ. വെള്ളം ഒഴിക്കുമ്പോ എങ്ങനെ കണക്ക്?
അങ്ങനൊന്നുമില്ലട്ടോ, ഞാൻ എൻ്റെ രീതി ഐഡിയക്ക് അത് വയ്ക്കും. പ്ര പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ല. ഏയ് എന്റ മനസ്സിൽ എത്ര എത്രയാ തോന്നണെ, അതവിടെ വെക്കും അത് ശരിയായാലും ഇല്ലേലും.
കഞ്ഞി ആക്കാം ഗോതമ്പ് കഞ്ഞി.
അയിന് അളവ് കൂടൂല. നമ്മുക്കൊരു ഐഡിയ ഉണ്ടല്ലോ.
ആഹ് ആഹ.
ഇപ്പൊ കൊറച്ചായി ഈ പരിപാടി. അപ്പൊ ഒരു നേക്ക്. നക്കായിലെ മ് മ്. അത് കുറച്ചായി. ഞാന് എന്നെ കൽ കല്യാണം കഴിച്ച് രാവിലെ
ആഹ
രാവിലെ കൂടുതലും പത്തിര്യോ ദോശ്യോങ്ങനെക്കെ ചുടും.
ആഹ് അയ് ശരി. രാവിലെ മദ്രസ പോവുമ്പോ, എന്താ ചായ കുടിച്ചിട്ടാണോ പൂവാ?
ആഹ് രാവിലെ കാൽ ചായ കുടിക്കും.
ഉം ഉം.
പിന്നെ ഓല് എഹ് ആ എട്ട് മണി ആവുമ്പോത്തിന് വരും.
ആഹ് ആഹ്.
പിന്നെ ഓൾക്ക് ഒമ്പത് മണി ഒമ്പത് പത്താവുമ്പോത്തിനും അടുത്ത പോക്ക് സ് സ്കൂളിലേക്ക് പോവും. ആ ഓല്ക്ക് ഒമ്പതര ആവുമ്പോത്തിന്. ഉം ഇവിടെ അടുത്താ നടന്നു പോവും.
ഒൻപതരക്ക ക്ലാസ് തൊടങ്ങ?
ആ ഒമ്പതര ആവുമ്പത്ത് തൊറ ന്താ ഫെസ്റ് ബെല്ലടിക്കും.
അയ് ശരി. അപ്പൊ എപ്പളാ വിടല്?
നാല് മണി.
ഏഹ് ഒൻമ്പതരക്ക് തൊടങ്ങൂല്ലേ.
ഉം.
ഉം ഉം.
ങ്ങ് പ്രൈവറ്റാ?
മഴക്കെണ്ടന്നും മഴല്ലേ. ഇന്ന് ഇന്നല്ല ഇന്ന് വെയിലല്ലേ ഇന്ന്?
ആ ഇന്ന് വെയില.
ഉം. പിന്നെ എന്തൊക്കെ ഫുഡൊക്കെ ഇണ്ടാക്കും. ബിരിയാണി ഒക്കെ ഇണ്ടാക്കുവോ?
ഓ ഫുഡ് ഒരു വിതൊക്കെ ഇണ്ടാക്കും നമുക്ക് യൂട്യൂബ് ഇണ്ടല്ലോ അതേ
ട്യൂബുണ്ട് എന്തിനാ പേടിക്കണ്ട ആവശ്യം റ്റ്ല്ലേ എന്താണോ ഇണ്ടാക്കണ്ടേ അത്ണ്ട് സെർ ച്ചീയ്യാ മുന്നില്ക്ക ഇണ്ടാക്ക
അയിന്നൊന്നും ഞമ്മളക്ക് ബുദ്ധിമുട്ടില്ല
ആഅതെ അതെ യൂട്യൂബ് ഉള്ളോണ്ട് ഇങ്ങനെ പിടിച്ചു നിക്കും പിന്നെ ഞമ്മള് ഇണ്ടാ ക്കി പിന്നെ ഞമ്മളന്നെ തിന്നാള്ളോണ്ട് പിന്നെ കൊഴപ്പല്ല്യ
ആഹ് ഒന്നും പ്രശ്നില്ല അത്
ഉഹുംഹും
പിന്നെ എന്തെങ്കിലും ഒരു വിതൊക്കെയാണെ ഞാൻ ഇണ്ടാക്കും പിന്നെ ഒരു എന്താ പ്പ കയിയാത്ത അവസ്ഥത്തക്കെണെങ്കില് വാങ്ങും ഓർഡറീത് ഉം ന്നാലും ഒരു വിധം പര് ആ ഓണ്ട് ഒരുവിധം പരിപാടികളൊക്കെ ഇണ്ടാവാണെങ്കിലും ഞാനന്നെ ഇണ്ടാക്കല് വടെ
ആഹ് ആഹ്
കൊറച്ചൊക്കെ ഇണ്ടാക്കും ഞാപ്പോ ബിരിയാണി മന്തി
ഉം ഉം ഡ്രൈവിംഗ് ഒക്കെ ചീയ്യോ
ഡ്രൈവിങ് സ്കൂട്ടി പഠിച്ചീനി ഐ മന്ന് വീണ്
ങേ
അയിന് ശേഷം പിന്നെ എനിക്ക് പേടിയാ
ആഹ് വീണഴിഞ്ഞ പിന്നെ കഴി ലേ
ഞാൻ ഇങ്ങനെ വളക്കുമ്പോ ഇന്റെ മോന് ബാക്കന്ന് പിടിച്ചലിച്ച്
ഉംഹ്
അയിന് ശേഷം ഇക്ക് പെരും പേടി
പിന്നെ വിചാരിക്കും ഈ കാറാണ് ഒന്നൂടി സേഫ്റ്റിന്നല്ലേ പഠിക്കാനൊക്കെ അമ്മള് ഇക്കൊന്നും ഇല്ലല്ലോ എവിടെലും വച്ച് അല്ലേ ഉള്ളു
കാറായാലും എം ക്ക് പേടിയാ
ആക്ടീവ് ഒക്കെ ആകുമ്പോൾ ഒമ്മള് ചെരിഞ്ഞാ അമ്മള് വീണ് വണ്ടീം വീണ്
ഒം ഞാനിങ്ങനെ ഓട്ടിനിട്ടോ ബാലൻസ് ഒന്നൂടി ക്ലിയർ ആവാനേ ഒള്ളു ഇങ്ങട്ട് മബടന്ന് പറിം മോനും ഹസ്ബന്റും ഒക്കെ പറിംങ്ങക്ക് കയ്യും ഇജ്ജ് അയ്ശ്രദ്ധിച്ചാനക്ക് കഴിയും ഞാൻ നക്ക് പേടിയ്മന്ന് വീണാല് അപ്പൊം അപ്പൊ ഹസ്ബന്റ്റിംന്നാ പഠി
ഞൻ വിടെ പളയും എനിക്ക് ബാക്ക്ലാളെ ഇരിത്തി കൊണ്ടോകുമ്പോ പേടിയാ
ആഹ്
പിന്നിം ങ്ങനട് പോകും ബാക്കിലാളര്ത്തുംമ്പൊ പേടിയാ
ച്ചെ താണ് മക്കളെ സ്കൂളിലുംമ ദ്രസ്സിലേക്കൊക്കെ പു
ആഹ് അതേ പഠിച്ച അതിനൊരു ഉപകാരാണ് പ്പൊന്റെ മോള പുവ അംഗൻവാടി ഏ കുറച്ച് ദൂരാണ് കുറെ പോവാണ്ട് എന്നിട്ട്ആക്കല് ഇല്ല എങ്ങനെ വിചാരിക്കും വണ്ടിണ്ടങ്കിഎത്ര ന്നനിനീ ആക്കി കൊടുക്കാനൊക്കെ സുഖയില്ലേല്
ആഹ് സുഖൊക്കെന്നേണ്
രണ്ട് അംഗൻ ഇച് രണ്ടും ദൂരെണ്
ആഹ് ഒന്നാമത്എനിക്ക് പേടികുട് ങ്ങേത്എന്താറിയോ എന്റെ എളേ ഉമ്മൻ്റെ അനിയത്തി വീണിട്ട് ഓ ആ എല്ല് പൊടിഞ്ഞ് പോയി കാലിന്റെ
വണ്ടിമന്ന്‌ വീണ് ട്ടോ
വണ്ടിമന്ന് വീണണ്ട് അയ്നി ഇപ്പൊ നാല് ഓപ്പറേഷം ഒക്ക് കഴിഞ്ഞ് അപ്പോയ്ന് അ അത് കൊണ്ട് എനിക്ക് പേടിയ ആഹ്
അത് ശരി
ഒരു ഓളിപ്പോ മൂന്നാല് വർഷായി ഇതുവരെ ശരിയായില്ല ഇപ്പം മെനയാന്ന് ഒരു ഓപ്പറേഷൻ കൂടി കഴിഞ്ഞു
അയിനി കാട്ടി നല്ലത് കാൽനട വണ്ടിയന്നെ
ഇപ്പോ എനിക്കങ്ങനെയങ്ങ് പഠിക്കാനും ഒക്കെ താല്പര്യവൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കൊ ആലോചി ക്കുമ്പളേ എനക്ക് പഠിക്കവൊന്നും വേണ്ട ആഹ് എന്തേ പറ്റിയാല് അതും പേടിയാ
ആഹ്
അങ്ങനെയൊന്നും ചിന്തിച്ചാ പഠിക്കാൻ കഴിയൂലാന്നാ ഓരോരു ത്തര് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞമ്മക്ക് ഏ പഠിക്കാതെങ്ങനെയാ ലൈസൻസ് കിട്ടുക
ആ അല്ലാ കൊറച്ചൊന്ന് നെയ്മായി ട്ട് കഴിഞ്ഞാൽ ലൈസൻസ് ചെലര് വാങ്ങി വക്കും പിന്നങ്ങട്ട് മറന്ന് പോണോരുണ്ട്
ക്ക് അങ്ങനൊന്നും ഞാൻ പഠിച്ചില്ല ഞാൻ ബാക്കിലിരുന്ന് ലൈ സൻസ് വാങ്ങേണ്ടി വരും മുന്നിലിരുന്ന് ലൈസൻസ് ഞാൻ വാങ്ങൂല അല്ലാതെ അത്രയും പേടിയാ ഇപ്പൊ കൊറേ ആയിഎടുത്ത് നോക്കിയിട്ട് അതിന് ഇടക്ക് ഞാൻ പഠിക്കൂന്നൊക്കെ പറഞ്ഞൊക്കെ വണ്ടി എടുക്കല്ലേനി
ഏ
ആഗ്രഹവുണ്ട് അത് ഉള്ളിലാരുന്നു
ഉം വീട്ടില് കൃഷികളൊക്കെയുണ്ടോ കൃഷിയൊക്കെ ചെയ്യാൻ
ആ കൃഷിയൊക്കെ ചെയ്യും റം റംബൂട്ടാനൊണ്ട് മാങ്ങണ്ട് ഓ ഓ
ഉം
അങ്ങനെ ഒരു വിധം കൃഷികളൊരു വിധമൊക്കൊണ്ട് പച്ചക്കറി ഐറ്റംസ് അതും ഉണ്ട്
ഏ എങ്ങനെ വളവൊക്കെ ഇട്ട് കൊടുക്കലുണ്ടാ പച്ചക്കറികൾക്കൊക്കെ
ഉ അ അത് വളം എന്ന് പറഞ്ഞാ എന്തെങ്കിലുമൊക്കെ ഹസ്ബൻഡ് എന്തെങ്കിലും ഇങ്ങനെ പീ പീടികേന്നൊക്കെ എന്തെങ്കിലും വാങ്ങി കൊണ്ടുവരും. ജൈവവളമല്ല ആ അങ്ങനെ എല്ലുപൊടിയൊക്കെ ഇട്ടു കൊടുക്കും.
ഉം അങ്ങനെ തക്കാളി പച്ചമുളകൊക്കെ ഉണ്ടേക്കും.
തക്കാളിയും പച്ചമുളകൊന്നും ഇല്ല അതൊന്നും അല്ലാ ത്തെ കാന്താരിമുളക് കറിവേപ്പ് വഴുതനയൊക്കെ രസാല്ലേ കുഴിച്ചിട്ടാല്
ആഹ് തോരേ ഉണ്ടാവൂട്ടോ ഞങ്ങളിവിടെ എത്ര ആയി കുഴിച്ചിട്ടിട്ട് അതിന്റെ തൈ പോവുകയേ ഇല്ല. അതുമേന്ന് പിന്നേയും പിന്നേയും പിന്നേയും ഇങ്ങനെ ഉണ്ടാവും മറ്റേ പച്ച വഴുതന ഉണ്ടല്ലോ നീളമുള്ളെ
ആഹ് അന്നേ ക്ക് പറയണം കൊണ്ടുവരാന് എനിക്ക്‌ എനിക്ക് ഇഷ്ടാ എന്തെങ്കിലുമൊ ക്കെ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടാ
അതെ ഇഞ്ചിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഇവിടെ എന്റെ ഇവിടെ ഹസ്ബൻഡിന്റെ ഉമ്മ ഉണ്ടാക്കും.
ഞാൻ ഇഞ്ചി മഞ്ഞള് ചേമ്പ് ചേന
ഉം ആ ഒക്കെ ഇണ്ട് ഇവിടെ ആ ചേന ചേമ്പൊക്കെ കൊറേ കയിയണ്ടേ പറി ക്കാന് മറ്റേതൊക്കെ കുറച്ച് വേവയാകുമെന്ന് വിചാരിക്കുക ഇഞ്ചിയൊക്കെ ഇപ്പം രണ്ടു മൂന്ന് വട്ടം എടു ത്തൂട്ടോ നമ്മടെ ആവശ്യത്തിനൊക്കെ കിട്ടും ഇഞ്ചി.
ആ എന്നാലും വല്ല ഇപ്പോ ഇഞ്ചിക്ക് ഭയങ്കര വിലയായി ഇന്നൊക്കെ വാർ ത്തേ പറയണ കേട്ടിട്ടുണ്ട് ഭയങ്കര വിലയാ ഇഞ്ചിക്ക്
ആഹ് അപ്പം അങ്ങനൊക്കെ ഒരു ദിവസം ഞങ്ങള് ഞങ്ങള് വത്തക്കാന്റെ കുരു ഉണ്ടല്ലോ നമ്മള് നോമ്പിനൊക്കെ കൊണ്ടുവരുന്നേ മൂ ത്ത വത്തക്കാന്റെ കുരു അത് കുഴിച്ചിട്ടുണ്ടായിനി വള്ളിയൊക്കെ ഇങ്ങനെ പോയി ഇവിടെ വ ണ്ടായിനി അത്മൽ പിന്നെ ഇണ്ടായി കഴിഞ്ഞ് ചെറിയ ഒരു വോളും പോലെ അത്ര വെൽപ്പ ആയപ്പോ പിന്നെ അത് ഒണിങ്ങിപ്പോയി. എന്താ പറ്റിയത് ആർക്കറിയാ. എന്തായാലും വത്തക്ക ണ്ടായി കണ്ടല്ലോ.
ആഹ് എന്തെങ്കിലും ചെറീയേ
അടുത്തൊക്കെ ണ്ടാ നമ്മളെ വിടൊക്കെ ണ്ടാവുട്ടോ ണ്ടാക്കിയാലൊക്കെ ണ്ടാവും ഈ പാടേ
പൊറകെ നടന്നാൽ ഒക്കെ നടക്കും. കാര്യായിട്ട് ഞമ്മള്
ഉം
ആഹ്
പാടത്തൊക്കെ ഇണ്ടാവുല്ലേ വത്തക്ക?
ഏഹ് എത്രേ സ്ഥലത്ത് ഇണ്ടായാല്ണ്ട്. വീടുകളിൽ തന്നെ ഇണ്ടാവല്ണ്ട് വത്തക്ക ഞാൻ കണ്ട്ണ്.
അതെ നോക്കുമ്പോലേ സ്ഥലക്കെ വേണം ഇങ്ങനെ പോവാന് അത് പടർന്ന് പോവാനക്ക്ണേ
ഇൻക്ക് വടെ സ്ഥലം കണ്ട് പക്ഷേ വളും അയി അയിൻ്റെ പൊറകെ നടക്കാൻ ഏഹ്
പൊറകെ നടക്ക വെള്ള ഒഴിക്കലോ പിന്നെ വേനൽ സമയത്തൊക്കെ വെള്ള വേണോയ്
വെള്ളം ഒഴിച്ച് കെടുക്കണെങ്കിലൊക്കെ ഒക്കെ ബുദ്ധിമുട്ടാ അതാ പിന്നെ ഞാന്
വെള്ളക്കെ ഇണ്ടാവോ അവടെ വേനൽ സമയത്ത്?
ആഹ് ഇണ്ട് ന്നെ ആഹ് രണ്ട് പൈപ്പള്ളും ണ്ട് ഒരു കെണറുണ്ട്.
രണ്ട് പൈപ്പള്ളണ്ടോ?
ആഹ് അയിന് കെണറ് അങ്ങനെ നേരെ മുന്നില് അമ്മോന്റെ സ്ഥലണ്ട് അയിന്ന് മോട്ടറച്ചാ അപ്പൊ അ ദവ കെണർലേ ഞങ്ങൾ അഞ്ചാറ് ആൾക്ക് വേണ്ടി മോട്ടർ വെച്ചിണ്. അപ്പോൾ അയിനൊന്ന് വിശ്വസിക്കാൻ പറ്റൂല അപ്പ ഞങ്ങള് പെപ്പള്ളും ണ്ട് രണ്ടെണ്ണം.
പൈപ്പള്ളം രണ്ടെണ്ണം ന്ത് ജപ്പാൻ്റോ മറ്റ് ജലനിധി അങ്ങനത്തോ?
ആഹ് ത് പഞ്ചായത്തിന്റെ ത മ്
പിന്നെ രണ്ടു പൈപ്പിലും വെള്ളം വരും?
ഓഹ് രണ്ടിലും വരും രണ്ടിലും പൈസിം കൊടുക്കണം.
രണ്ടിലും പൈസിം കൊടുക്കണ്ടേ? ആഹ്
ഒന്നര ഇല്ലെങ്കിൽ കുടുങ്ങൂല നമക്ക് എപ്പളും വള സ്
അതെ ഞങ്ങളോടെ അതേപോലെ വേനലില് ഭയങ്കര വെള്ളം കൊറവാ ങ്ങട്ട് ഞങ്ങള് ആഹ് വെള്ളം കൊണ്ടാണ്. വയ്യ ഇപ്പൊ മഴക്കാലത്ത് ആദ്യം ഒന്നരാടം വരുള്ളൂ. ഇപ്പം എന്നും വെ വരും വള്ളം ഇപ്പോ വെള്ളത്തിന് ആവശ്യല്ലാത്ത കൊണ്ടേക്കും ഒര് എന്നും വള്ളം വിടും.
ആഹ്
ബീച്ച് ബോട്ട് ഓക്കെ ഓക്കെ ഓക്കെ.
ന്നാ ശരി